ഹലോ ആ അപ്പൊ കേൾക്ക ക്കണ്ട്
ആ മക്കളൊക്കെ സ്കൂള് പോയോ
എനക്ക് ഒരാളെ ഉള്ളൂ
ആഹ് ശെരിയാ ആഹ് ആ ഹ് ചെറിയ മോനാ അല്ലെ മോളോ മോനോ ഓ ആ ശരി ഞാൻ ചെറിയ കുട്ടിയ ഉ പിന്നെന്താ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഹലോ ഹലോ റേഞ്ച് പോവുണ്ടോ ഹലോ ആ റേഞ്ച് പോവുണ്ടോ കേൾക്കില്ല ഹലോ കേൾക്കില്ല
അല്ല എടുന്നുണ്ടോ
ആ് ഇപ്പൊ കേൾക്കണ്ട്
റേഞ്ച്നു പ്രശ്നണേ
പോവണ്ട് അവിടെ എങ്ങനെ മഴയൊക്കെണ്ടോ
ഇപ്പല്ല മയ വരാന് സാധ്യത ഉണ്ട്
ആ ആ അല്ലപ്പോ നല്ലൊരു മഴ പെയ്ത് ആ അവിടെക്ക നല്ല മഴ പെയ്ത് ചോർന്ന് ഉം ഉം പിന്നെ അവിടൊക്കെ പിന്നെ വെള്ളം ഉണ്ടോ വെള്ളോള്ള ഏരിയാണോ
ഓ വള്ള വെള്ളം കയറുവാന്നോ
ആ വെള്ളം കേറുന്ന ഏരിയാണോ
അല്ല അല്ല
ആ അല്ലല്ലേ അവിടെ താഴെ ഞങ്ങള് പൊയെന്റൊക്കെ അടുത്തായോണ്ടെ
ആ എവിടെ സ്ഥലം
അത് ഇവിടെ എന്താ പറയാ ഉം അരി കൂട
ഏഹ്
ഉം
ങാ.. ഫുഡും കാര്യങ്ങളൊക്കെ ആയോ..?
ഓ... ഫുഡൊക്കായി. മക്കള്... സ്കൂളി കൊണ്ടോവാന് രാവിലന്നെ വേണല്ലോ... അപ്പൊക്കെ നേരത്തെ ത്തെയാവും. ഉം.. ഉം.. ചോറും, കറിയൊക്കെ ആയി. മ്മ്.. ഇങ്ങനെ അടുത്ത മഴ വരുണ്ട്. ങ്ക്ഹ്.. തുരുമ്പിയത് അവിടെ വെച്ചിന് ന് ചിക്കാ... തിരുമ്പിയതുണ്ട്.. ചിക്കീട്ടില്ല
മ്മ്...
ഇങ്ങനെ.. ഉം... ഇന്നൽത്തപ്പ ന്യൂസ് കേട്ടില്ലേന്നലെ...? ങാ... മ്മ്... ങാ... എന്റെ നാട്ടിലാ. അവിടെ.. ഉം... ഫ്രണ്ടാണ് ആങ്ങളെടൊക്കെ..
ങാ...
ഉം.. ഫ്രണ്ടാണ്.
മ്മ്മ്മ്.....
ഉം... എന്താ ചെയ്യാ ഓരോ വിധിയല്ലേ..
ആണോ.. ഇല്ലയാ...?
ഉം.. അപ്പൊ അവൻ പറയാ.. പേടിയാണെല്ലാം... ഇനിയിപ്പ നോക്കണ്ടി വരില്ല.. മലേക്കും, തോട്ട്ക്കും.. ക്ക.. മക്കളും ഉം.. ആഹ.. കടം പോയി അവിടെയു ഇവടെയു ഒക്കെ പേടിയാണ്പറയ.. ഓരിവിടുന്ന് ചെക്കന്മാരൊപ്പങ്ങട് പോകും..
അതന്നെ..
ഇപ്പൊ അവിടെനിന്നെന്താകാട്ടണ നമുക്കറിയില്ലല്ലോ.
അത്...
ഉം...
ഉം.. നിനക്ക് എത്ര മക്കളാ...?
നിക്ക് മൂന്നാളാ.
ങാ..
ഉം. മൂന്നാള്.. വലുത് ഒമ്പതിലാ.
ങേഹ്...
മ്.. വല്യ കുട്ടികളാ.. ഉം.. ഹും. ചെറുത് രണ്ടില്. ങേഹ്.. ചുങ്കത്തോ...? ങാ... അല്ലല്ല.. അല്ലല്ലല്ലല്ല.
ങാ...
മ്മ്. മൂർക്കനാട്.. ഇങ്ങട്ട്ക്ക.
ങേ... മൂർക്കനാട് അവടിക്ക..
അപ്പ.. ങ്ങളെവിടെ...?
കാവന്നൂരാ..
ങാ... ഓക്കെ... ങാ.. വലിയ മാറ്റ ഇല്ലല്ലോ..
മാറ്റില്ല, എന്റമ്മന്റെ വീട് അവിടെയാണ്. ആര്..
ങാ... അപ്പ.. അവിടെ.. പത്തനാപുരത്ത്.. എത്തമല അങ്ങട്ടല്ലേ. ങാ.. ഓക്കെ. ഉം.. ഉം... പിന്നെന്താ.. വീട്ടിലിപ്പ.. അന്റെ വീട്ടിലാ...?
ങാ.. ഞാൻ എന്റെ വീട്ടിലാ.
ങാ... ശരി.. ങാ.. ങാ.. ങാ.. അപ്പൊ അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
അവിടെ... നാത്തൂനും, എളേച്ചിം. ഉമ്മി, വാപ്പി ഒക്കെ ഉണ്ട്.
ങാ.. എല്ലാരുംണ്ട്ല്ലേ.... ങാ... ങാ... ഇവിടെ.. ഇപ്പൊ ഞങ്ങളന്നെ ഉള്ളൂ.. ഇപ്പൊ സെപ്പറേറ്റ് ആണ്. ഞാനും മക്കളും ഹസ്ബൻറും ഉം ആ ഇണ്ട് ഇണ്ട് ഇണ്ട് നാട്ടിലിണ്ട്
ആഹ്
പിന്നെപ്പ ആരുും ഉണ്ടാവില്ല പകലാരുംണ്ടാവില്ല നമ്മളറ്റ കൊണ്ടാവള്ളൂ അഹ് മക്കളോ ഒക്കെ പോയാ പിന്ന ഒറ്റക്ക് അങ്ങനെ വെറുതെ അങ്ങനെരിക്കല്ലേ
ആ വേറെന്തെങ്കിലോ പര
ഏ ഇല്ല ഞാൻ വീട്ടന്ന് അടിച്ചു കൊടുക്കും ഇപ്പൊ പിന്നെ ക ആ കല്ലറം ഇപ്പ അത് കഴിഞ്ഞല്ലോ സ്കൂളൊക്കെ തുറക്കല് കഴിഞ്ഞില്ലേ തെരെക്കൊക്കെ കഴിഞ്ഞില്ലേ പറ ഇപ്പ അങ്ങ ഇപ്പ തില്ല ഉം മറ്റേ യൂണിഫോമിന്റെ സമയല്ലേനോ
ആ ആ നരക്കനല്ല
ആ ആഹ് ഇപ്പൊ ഒന്നുല്ല ഇപ്പ അങ്ങനെ ഇപ്പൊ കിട്ട അപ്പള ഇപ്പളൊക്കെ കഴിഞ് ഇപ്പൊ രണ്ട് മാക്സി ഇണ്ട് അത് പിന്നെ വലിയ പണി ഇല്ലല്ലോ
ആഹ്
ഉം ഇനി എന്തെലൊക്കെ ഇങ്ങനെ വരണം അപളെ കിട്ടോള്ളൂ
അഹ് അഹ്
ഒന്നാമത് എന്താ മടിയാണ്
മടി
നമ്മളെ പെരെതൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുമ്പളേ അയിലേറെ എന്ത വെറുതൊക്കെണ്ടല്ലോ ലേസം എന്തേലൊക്കെ ഇങ്ങനെ ചെയ്യാ മൂടലുണ്ടായിട്ട് റേഞ്ച് നല്ലോം പോവ്ണ്ട് മഴ മൂടിട്ടെ ആഹ് ഇവിടെ പറയുമ്പോ ടവർ ഇണ്ട് മുന്നില് എന്നാലും പക്ഷെ റെയിഞ്ച് നല്ലോം പോവ്ണ്ട് ഹലോ കേൾക്കാത്ത കൊഴപ്പുണ്ടോ ഹലോ മുറിഞ്ഞഞ് മുറിഞ്ഞാണല്ലോ അത് കേക്കണെ ഹലോ ഹലോ ഹലോ എനിക്കാണോ റേഞ്ച് പോണേ ഇല്ല ഇല്ല ഇവിടെ ഫുള്ളുണ്ട് ഹലോ